ആഹ് കേക്കാം
ഉം ഹു ഹു പിന്നെ മുരിങ്ങയില പിച്ചി കഴിഞ്ഞോ?
ആഹ് കഴിഞ്ഞു
ഇനി അത് വെക്കണ്ടേ അതോ അമ്മ വെച്ചോളു?
അത് അമ്മ വെച്ചോളൂം നമ്മള് നമ്മുടെ വീട്ടിലാണല്ലോ നമ്മള് ഫ്രീ ആയിട്ടിരിക്കാ നമുക്ക് ഇന്ന്
സ്വാതന്ത്ര്യം കിട്ടിയത അല്ലേ
അതെ ഇതിപ്പോ അവിടെയാണെങ്കിൽ ഈ ഇരുത്തൊന്നും ഇണ്ടാവില്ല. പ്പ വെക്കൽഴി ഞ്ണ്ടാവും
പിന്നെ ചോറൊക്കെ ആയോ?
ആ ചോറമ്മ അവിടെ വെക്ക്ണ്ട് ഇവിടെ പിന്നെ വെള്ളത്തിന്റെ പ്രശ്നം നന്നുല്ലി അവിടെ കുഴൽ കിണറാ പറഞ്ഞില്ലേ വെളളത്തിന് ഇവിടെ പിന്നെ അങ്ങനെ പ്രശ്നംന്നുമില്ല ഇവിടെ കെണറ്റത്തെ വെള്ള അതുകൊണ്ട് ആ പിന്നെ ഇവിടെക്ക് ഇവിടെ ആർക്കു ചോറ് കൊണ്ടോവണ്ട ആവശ്യ ഇല്ല ഒരു ഉച്ചാവോമ്പഴത്തിനൊക്കെ ത്തിയാൽ മതി പന്ത്രണ്ട് മണിയാവുമ്പോത്തിനാകുള്ളു ചായകുടി പിന്നെ കുറച്ചുനേരം ഇരിക്കും എന്നിട്ട് ക്കെ ചോറ് വയ്ക്കലക്കെ നോക്കുള്ളു.
അതാകുമ്പോ ചൂടേട് കഴിക്കാലോ ഉച്ചക്ക്ല്ലേ
പിന്നെരു നമുക്കരു റസ്റ്റ് ഉണ്ടേ ഇത് രാവിലെ അങ്ങട് എണീ റ്റ് കഴിഞ്ഞാല് വേഗം പോയി തീയത്തിക്ക ചോറിന് വെള്ളം വെയ്ക്ക പിന്നെ ചായക്കുള്ള കടിയുടെ കാര്യങ്ങൾ നോക്ക കറി കറി വെക്കാ നോക്കു ഉപ്പേരി വെക്കാ നോക്ക മൊട്ടണ്ടെച്ചാങ്കിൽ അത് ഇണ്ടാക്കാ അതിന്റെ ഉള്ളിൽ കുട്ടി എണീറ്റ് വരും അയിന് പല്ല്തേച്ച് കൊടുക്കണം പാപ്പു കൊടുക്കണം പിന്നെ തൊടക്കല് അടിക്കല് പാത്രം കഴുകല് പിന്നെ തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ കൊണ്ടോയി യിട പിന്നെ നമ്മള് കുളിക്കണം കുട്ടിയാളെ കുളിപ്പിക്കണം ഒക്കെ ഭയങ്കര പക്കാ ടൈമിംഗ് ആണ് അവിടക്ക്
സമയോ ഇല്ലല്ലേ ഉച്ചകൊക്കെ ഒറങ്ങാനുള്ള സമയം കിട്ടുവേ
ആ ഉച്ചയ്ക്ക് പിന്നെ അതൊക്കെ നമ്മൾ കണ്ടെത്തും അതൊക്കെ എങ്ങനെയാണ് ഞാൻ ഉറങ്ങിയിരിക്കും കാരണം ഈ ഏ് ഒരു ഇപ്പ ആറ് മണിക്കാണങ്കിലും എണീറ്റ് കഴിഞ്ഞാൽ അതി്ന്റെ ഇടയില് കുട്ടിചെറുതാവ്കാരണം അവ പാലുകുടിക്കാനക്കെഇടക്ക് ങ്ങനെ എണീറ്റ്കൊണ്ടിരിക്ക അപ്പൊ ഉറക്കം കൂടി ശരിയാവില്ല ബാക്കിയുള്ളവർക്ക് അത് നോക്കണ്ട ആവ ഇല്ല ഇല്ല നമ്മള് ഇപ്പ ആ പിന്നെ ഞാൻ ഈ പത്തുമണിക്ക് ആകുബോഴത്തെ എന്തായാലും നമ്മടെ പണികളൊക്കെ കഴിയും അ പിന്നെ ഏ തുണിയൊക്കെ വാഷിംഗമെഷീനിൽ ഇട്ടത് അലക്കുവോലോ ഡ്രൈലൊക്കെ ഇട്ട് രണ്ട് പ്രാവശ്യ അലക്കിയന് ശേഷം വൈകുന്നേരേണ് ഇക്കെ ഉണക്കുള്ളൂ അപ്പോ അത് കൂടി ചെയ്യാ ചെലപ്പോ ഉച്ചയാവും അപ്പൊ ഉച്ചക്ക് ഉറാങ്ങാൻ പറ്റില്ല അപ്പം ഞാൻ അതവിടെ വെച്ചിട്ട് കുളിയൊക്ക കഴിഞ്ഞ് ചെക്കനൊക്കെ സെറ്റാക്കിയതിന് ശേഷം അംഗൻവാടി കൊണ്ടാക്കി യതിനു ശേഷം അങ്ങനെ കൊണ്ടാകും പിന്നെക്ക് ക്ലാസ്സുകളുണ്ട് ഓൺലൈൻ ആയിട്ട് ക്ലാസ് എടുക്കേണ്ട് അപ്പൊ അതൊരു പതിനൊന്നരാ പന്ത്രണ്ടര ആ ഒരു ടൈമിൽ എടുക്കും പിന്നെ ഉച്ചക്ക് ഒരു പന്ത്രണ്ടര ആഹ് ഒരു പന്ത്രണ്ട് അമ്പതെക്ക്‌ ആവുമ്പഴ്ത്തേക്ക്‌ ഇവന് ചോർ കൊടുക്കും അത് കഴിഞ്ഞാ പിന്നെ ഒരു മണി ക്കവുമ്പത്തെന്ന് ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഒരു രണ്ട് മണിയാവുമ്പോഴ്ത്തേന്ന് ഉറങ്ങും എന്നിട്ടോരു മൂന്ന് മൂന്ന് മൂന്നര ആവുമ്പോത്തിന്ന് എണീക്കും
അയാളപ്പൊ ഉറങ്ങില്ലേ കൂടെ കിടന്ന് ഉറങ്ങോ
ആ അവനെ ഒറക്കും അവൻ ഉറങ്ങാനൻ എന്താ കൂട്ടാക്കൊന്നുല്ല പക്ഷെ ഞാൻ അങ്ങോട്ട് ഒറക്കും എനിക്ക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ അതെ അപ്പൊ അതോണ്ട് ഞാന് അംഗനവാടി കൊണ്ടാക്കണെങ്കിൽ മൂന്നര ആവു പിന്നെ ഞാൻ എണീറ്റിട്ട് അവരെ കൊണ്ടു പോവാൻ പോവും അല്ല അല്ല അവൻ ഏഹ് എണീച്ചാണ്ട ഒരു നാല് മണി ഇവിടെ സൗണ്ടാണ്
ആഹ് ഓക്കെ ഓക്കേ
ആഹ് അങ്ങനെ പിന്നെ എന്താ ട്രിപ്പ് എന്തേലും പോയോ
ട്രിപ്പ് പോയില്ല ഹസ്ബന്റിനൊരു ആക്സിഡന്റ് പറ്റി അങ്ങനെ ട്രിപ്പ് എല്ലാം മുടങ്ങി
അതെല്ലേ
ഉം ഹും ഹും
അറിയില്ല ടി വി യാണ് ടി വി തന്നെ എ പ്പോഴും വേണം ഇതിപ്പോ കോളിയന്നെ കറങ്ങിക്കൊണ്ടിരിക്കയാണ് ഇവിടെ ചെറിയാ റേയ്ഞ്ചിന്റെ പ്രശ് നോണ്ട് അപ്പൊ അവന വെക്കണോന്ന് പറഞ്ഞിട്ടേ ആഹ് ഇങ്ങനെ കൃഷിയൊക്കെ ഇണ്ടോ വീട്ടില് മഴ നല്ല മഴക്കാറുണ്ട്
ആണല്ലേ ഇവിടെയും ചെറിയ മഴയാണോന്ന് ചോയിച്ചാ അല്ലാ എന്നാ വെയിലാണോന്ന് ചോയിച്ചാൽ അങ്ങനെ അല്ലാത്തൊരു അവസ്ഥയിൽ നിക്കുന്നു
അതെ
കൊറച്ചു നേരം വെയില് കിട്ടിയണെ നമ്മുടെ തുണി ക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയേനെ ഇതിപ്പം അങ്ങനെയൊള്ളൊരു വെയിലും ഇല്ല എന്നാ മഴ പെയ്യുവാണെങ്കിൽ നല്ലോലെ പെയ്യ് അതും ഇല്ലാത്ത അവസ്ഥ മനുഷ്യനെ വലയ്ക്കുന്നൊരു അന്തരീക്ഷം പിന്നെ ഉച്ചയ്ക്ക് മുരിങ്യാല തോരനും വേറെ എന്താ
വേറെ ഇപ്പൊ അമ്മ എന്താ വെക്കണെന്നാവോ ഒന്നും പറഞ്ഞി ട്ടൊന്നില്ല എന്നും മീന് വരാറുണ്ടേ ഇന്ന് മീൻ വന്നിട്ടില്ലേ
മീനില്ലെങ്കി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മീൻ ഉണ്ടെങ്കി ഒരു കറിയയിരിക്കും
അയ്യേ അത് വർക്കും ചെയ്താ ആഹ് ഒരു പണിയാങ്ങട്ട് കഴിഞ്ഞു ഇതിപ്പോ പച്ചക്കറിയൊക്കെ ആവുമ്പോ ഇതു ഉണ്ടാക്കണം അത് പിന്നെ ഇന്നും മീനാവാര്ണേ പ പച്ചക്കറി വാങ്ങിട്ടുല്ല വാങ്ങണെച്ചാ കുറച്ച് ദൂരേക്ക് പോണെ ഇവിടെ അടുത്തൊന്ന് കടകളുല്ലേ
ആഹ് ഹാ അല്ലെങ്കിലും പച്ചക്കറി ഉണ്ടായാലും ഒരു മീന്റെ ചാറില്ലെങ്കി ആ ക്കെങ്കിലും ഇറങ്ങുവോ മീനുണ്ടെങ്കിൽ ഒരു കറി വേറെ ഒന്നു ഇല്ലെങ്കിലും
ചില ദിവസങ്ങളിലൊന്നും ഇങ്ങനെ വാങ്ങാറില്ല കാരണം ചൊവ്വയും വെള്ളിയും ഇങ്ങനെ വെക്കാറില്ലേ നമ്മള് വീട്ട്ല് അങ്ങനെ പറയും വെക്കരുതെന്ന്
ആഹ് ഹാ ഇവിടൊന്നും പ്രശ്നല്ല ആഹ് ഹാ ഹാ ഞങ്ങക്കിന്ന് മത്തി കിട്ടി വിശ്വാസം
ആഹ് ആഹ് അതെങ്ങനെയ വാങ്ങാ അദ്യനെ വരാ ചെയ്യാ അതെ ആഹ് ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളത്തിലൊക്കെ വരുന്നൊക്കെ കേട്ടിട്ടുണ്ട്
ആഹ് ഹ ഹ ഇല്ല ഇവിടെ അങ്ങനെന്നും ഇ ല്ലാ നമുക്ക് കൊണ്ട് വരും അങ്ങനെ നമ്മൾ മേടിക്കും ഭയങ്കര വിലയായിരിക്കും ഇപ്പം മഴയാവുമ്പോ ഉം മത്തിക്കൊക്കെ ഇരുന്നൂറ് രൂപയക്കെ ആരിക്കും പത്ത് മത്തി കാണും അങ്ങനെയൊക്കെയാ
അതെ ഒരു വൈകുന്നേര സമയങ്ങളിലൊ ക്കെ ആണെങ്കി നൂറു രൂപയ്ക്കൊക്കെ ഒരു കിലോങ്ങനൊകിട്ടും
ആഹ് ആഹ് നമ്മളിവിടെ ഇപ്പം രാവിലെ അത്യാവശ്യം മേടിക്കുന്ന ആണല്ലേ
അതെ പെട്ടി ഓട്ടോറിഷയിലൊക്കെ വര്യേ
ആഹ് ആഹ്
വരുമ്പോ വാങ്ങാണെങ്കിൽ രാത്രിത്തേക്കും വെക്കും രാവിലത്തേക്കും അങ്ങനെ
വല്ലത്തേക്കും വെക്കാ ആഹ് ആഹ് ഇവിടെ ഇന്ന് രാവിലെ കിട്ടിയതാ നല്ല അത്യാവശ്യം വല്യ മ യാ നല്ല പരിഞ്ഞില് മുട്ടയുണ്ടല്ലോ മുട്ടയൊക്കെുണ്ട് അപ്പം നാലെണ്ണം എടുത്ത് വറ ത് പരിഞ്ഞിലും വറുത്ത് പിന്നെ ബാ
താമ്പഴ പറയണ പോലെ നല്ല പരിഞ്ഞിലൊക്കെ ണ്ടാവുല്ലെ അപ്
ആഹ് ഉണ്ട് ഉണ്ട് നല്ലണ് ആത് സമയമാണെന്ന് തോന്നുന്നു നല്ല അത്യാവശ്യം വല്യ മീന ആ നല്ല മുട്ടയുണ്ട് അത് ഞാൻ വറക്കാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നു പിന്നെ ബാ ക്കി എടുത്ത് മാങ്ങൊക്കിയിട്ട് കറിയും വെച്ച്
ആഹ് ചില സ്ഥലത്തെക്കെ കൊടംപുള്ളിയൊക്കെ ഇട്ടിട്ടേ വെക്ക അവിടെ കൊടംപുള്ളിയൊക്കെ ഇട്ട് വെക്കാറുണ്ടോ
ആഹ് വെക്കാറുണ്ട് ഇപ്പൊ രണ്ട് മൂന്നോസം അടുപ്പി പിച്ച് ആഹ് നമ്മള് മുളക് അങ്ങനെയ ആയിരുന്നു ചൂരാ ആഹ് ചെങ്കൽവ അങ്ങനെയുള്ള മീനൊക്കെ ആയിരുന്നു അപ്പോ അടുപ്പിച്ച് നമ്മൾ ഇങ്ങനെ കേര കേര ചൂര കേര
കേര ആഹ് ഈ മറ്റേ എന്താ കുടുതൊക്കെ പോലത്തെരു മീനാണോ
നമ്മൾ ഈ അച്ചാറൊക്കെ ഇട പീസ് പീസാക്കിയൊക്കെ ആഹ് അത് അച്ചാറിടുവല്ലോ ആയ് വക്കും
അല്ല ചില സ്ഥലങ്ങളിൽ ചില ചില പേരാണ് ഇപ്പൊ ഞങ്ങള് ചാളാന്ന് പറയില്ല ഞങ്ങള് മത്തിന്ന് പറയ
ആണല്ലേ ആഹ് ഞങ്ങള് മത്തി
ആഹ് ചാളന്നൊക്കെ പറഞ്ഞ കേക്ക കാരണം മനസ്സിലാവും അങ്ങനെ പറയുമ്പോ അതേപോലെ ഈ ഒരു റോസ് കളർ മീന് ഉണ്ടല്ലോ അതിനെന്താ അവിടെ പറയാ ചെമ്പല്ലി ന്നാ പറി ആഹ് കിളിമീനെ ചില സ കിളിമീന്നാ പറയാ ഞങ്ങളുടെ ഇവിടെ ചെമ്പല്ലി പറയും പിന്നെന്താ പുതിയാപ്ല ക്കോരനോ അങ്ങനെന്ത
ഹേ ഹേ ഹേ കൊള്ളാമല്ലോ ഹും ഹും
അപ്പൊ ഓരോ രൊ സ്ഥലത്ത് വേറെ തല്ലേ
ഇ നീല സത്യം പറഞ്ഞാല് ആഹ് ഹഹ് കപ്പങ്ങ്യന്നാ
ആഹ് കപ്പങ്ങാന്ന അവ്ടെ പറയി ഇവിടെ പപ്പായാന്ന്ന്നെ പറയാ
ഇവിടെ പപ്പായ എന്നാ പറയുന്നേ ഓമയ്ക്ക്
ആ ഓമക്കായ വടേ ഓമക്കായന്നൊക്കെ പറയാ അതെ അല്ല ചില സ്ഥലങ്ങളിലൊക്കെ പോ ഭയങ്കര പിന്നെ ചില സ്ഥല ഇല എടുത്ത് ചാടന്ന അങ്ങനെ പറയല്ലോ ചേലേട്ത്ത് എന്താ കളയണേന് ചേലെടത്ത് ചാടന്ന് പറിയിണ അതൊക്കെ ഓരോ ട്രോൾ ആയിട്ട് ഇങ്ങനെ ഇറങ്ങുവല്ലോ പക്ഷെ സംഭവം നല്ല രസാട്ടോ അവരുടെ സ്ലാങ് ഒക്കെ
ഇല്ല
ആഹ് അല്ല കല്യാണ കഴിഞ്ഞു പോയിട്ട് അതായത് വേറെ ഡിസ്ട്രിക്റ്റ്ക്ക കല്യാണം കഴിച്ച് പോവമ്പഴേ ചേലെ എടുത്ത് ചാടാൻ പറയുമ്പ എല പിടിച്ചിറ്റ് ചാടൂലൊ
ഹി ഹി ഹി ആഹ് തോടിലൊക്കെ അതൊക്ക കണ്ടിട്ടുണ്ട് ട്രോൾന എന്തൊക്കെ കണ്ടിട്ടൊണ്ട്
ആഹ് ട്രോളിലൊക്കെ അല്ലേ സംഭവം രസ- സാണ് ഓരോരോ രാജ്യത്ത് അല്ലേ ഓരോരോ നാട്ടില് ഓരോരോ ഇത് അല്ലെ അങ്ങനെ ഇഷ്ടാട്ടക്കും ഓരോരോ ജില്ലകളിലേ എങ്ങനെ സംസാരങ്ങളൊക്കെ എങ്ങനെ കേൾക്കാന് ഇപ്പ ഞാനിങ്ങനെ വിളിക്കും ഇങ്ങനെ ചിലരനൊക്കെ വിളിക്കുമ്പോഴ ഇങ്ങനെ പറയും അതുപോല ഓൺലൈ ക്ലാസ് എടുക്കണല്ലേ അപ്പ അങ്ങന ക്ലാസ് എടുക്ക്പോ ചെലരോട് ചോദിക്കും ഇന്റെ ജില്ല അതല്ലേന്ന് ചോയിക്കും കാരണം അവരുടെ അങ്ങട് ശെരിക്കും മനസ്സിലാവില്യേ
എനിക്കു ഒരു ഡൗട്ടുണ്ട് ഹേ ഹും ഹും ഹും പിന്നെ ഉം ഉം പിന്നെന്താ കുളീയൊക്കെ കഴിഞ്ഞോ രാവിലെ
ഏ അതന്നെ പറഞ്ഞത് ഇവടെ വീട്ടില അവകാര്നം കുളീം നനേന്നും ഇല്ല അവടെ ആവ്മ്പം കൃത്യ സമയത്താ ഇവ ടെ ഇനി വൈകുന്നേര ആകും ചെലപ്പോ കുളിക്കാന്. കാരണം രാത്രി ഇന്നലെ ഒരു പത്തരേക്ക ആകുമ്പഴാ കുളിച്ചത്
ആണല്ലേ ആഹ് ഹ്ങാ ഹ്‌ങ മറ്റ് ത്രല്ലേ ചൂട് ഇപ്പം ചൂട് കൊറവല്ലേ മഴ പെയ്യുന്നോണ്ട്
ആഹ് നല്ല ഇവിടെ പിന്നെ പാടത്തിന്റെ സൈഡാവുക കാരണേ
ആഹ് ഹാ ഹാ ആണല്ലേ അപ്പൊ വല്ല്യ വിയർപ്പൊന്നും കാണത്തില്ല ഡ്രസ്സ് ല്ലും വല്ല്യാ
പിന്നെ പ്രത്യേകിച്ച് പണിയു ഇല്ലല്ലോ. നമ്മള് എന്തേലും ചെയ്യുമ്പളാണ് നമ്മക്ക് ആ വെയർക്കൊക്കെ ചെയ്യുള്ളൂ
അതെ ജോലിയും കൂടെ ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നോണ്ട് പ്രത്യേകിച്ച് അഴ്ക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ രാത്രി അതെ അപ്പൊ നമുക്ക് തുണി കഴുകലും ലാഭിക്കാലോ. എന്തെല്ലാം ലാഭം സോ പ്പ് ലാഭം വെള്ളം ലാഭം സമയം ലാഭം
ഇപ്പ അവടെയാണെങ്കില് ഇപ്പോ രണ്ടു കുളി കഴിഞ്ഞിണ്ടാവും കാരണം രാവിലെ നമ്മള് എഹ് പണികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുളി കുളിക്കും അത് കഴിഞ്ഞ് ഴിഞ്ഞാല് പിന്നെ ഏഹ് ഫുഡൊക്കെ കഴിച്ചിട്ട് കുട്ടി എന്തേലൊക്കെ കളിച്ച് വരേ അതുപോല മേത്തെ എന്തേലക്കെ ആക്കേണങ്കില് അങ്ങന ഇതാവും പിന്ന വെറുതെ ഇങ്ങന നമ്മള് എപ്പൊഴും ഇങ്ങനെ കെടക്കില്ലേ ഒരു പന്ത്രണ്ട് മണി ഒരു മണി ഒക്കെ ആവുമ്പഴല്ലേ കുളിക്ക് ഒക്കൂ അല്ലേ കെടക്കൂക്കെ ചെയ്യോള്ളൂ അതിന് മുന്നേ ഇങ്ങനെ ഓരോരൊ വേറെന്തേലും പണികള് കാണേണ്ന്ന്ച്ച് അതക്ക ഇങ്ങനെ ചെയ്തോണ്ടിരിക്കേ അപ്പ വീണ്ടും ഉഷ്ണിക്കുമ്പ നമ്മ്ക്ക് കെടക്കാനൊരു സുഖം കിട്ടണെങ്കി വീണ്ടും ഒന്ന് മേല് കഴ്കാൻ തോന്നും വേനൽക്കാലത്താ കൂടുതലും ട്ടോ വർഷക്കാലത്ത് പിന്നെ അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെ ഇപ്പ അടുത്ത് നല്ല ചൂടാർന്നൂലോ ഇപ്പ ഈ വേനൽക്കാലം വന്നപ്പ് എന്ത് ഉഷ്ണാർന്ന് ഉണ്ടാർന്ന് വെച്ചിട്ടാ അയ്ല്ലേ കൊറെ പേര് എ സി ഒക്കെ വെച്ചിട്ടൊക്കെ കറണ്ട് ബിൽ അതായത് കറണ്ട് കിട്ടാനില്ല്യാന്നൊക്കെ പറഞ്ഞിട്ട് അരമണിക്കൂറ് പവർക്കട്ട് ഇണ്ടാവോന്നൊക്ക പറഞ്ഞോല്ലോ അല്ല അത്രയും ചൂടാണ് ആൾക്കാരും പറഞ്ഞിട്ട് കാര്യല്ല എ സി ഇട്ടിട്ടും കാര്യല്ലാണ്ട് അത്ര ചൂടല്ലേ
അതെ അതെ ശരി എന്നെങ്കി ഞാൻ വിളിക്ക്ന്നേ ശരി ശരി